ലോ ശെരിക്കാട്, സൗണ്ടില്ല.
ആഹ്, അപ്പൊ. കേക്കില്ലെ?
ആഹ് പ്പണ്ട്.
ഞാ ഒക്ക പറയാ, എന്താപിന്നെ വിശേഷൊക്കെ. ചോറൊക്കെ ആയേ?
നല്ല വിശേഷം. ഓ ചോർ,
പ്പ റെഡി ആയിക്കും.
ഓ, ചോറ് ഉച്ചെക്ക് വെക്കും. രാത്രിയ്ക്ക് പിന്നെ രാത്രി പിന്നെ. ഏഹ്
ഇന്നെന്താ, സ്പെഷ്യല് ന്നേയ്ക്കാ.
സ്പെഷ്യല് ഉച്ചെക്ക് ബിരിയാണി അയ്നു.
ആഹ് ശെരി നങ്ങളെ പാത്തൊക്കെ എങ്ങനെ ബിരിയാണി വെക്കെല്.
ളെ പാത്ത് ഫസ്റ്റ് മ്മള്.
പൊരിച്ചിട്ടാ വെക്കല്.
ഏഹ് ആ കോയി, ചിക്കെൻ പൊരിച്ചിട്ട്.
ആ ആഹ്, പൊരിച്ചിട്ട് വെച്ചാലാണല്ലോ ടേസ്റ്റ് ണ്ടാവല്ലേ.
ആഹ് ചിക്കെന് നെം ഉം.
വേറെന്തൊക്കെ താ.. ണ്ടാക്കല് പലഹാരങ്ങളൊക്കെ ചട്ടിപ്പത്തിരി. എർച്ചി കേക്ക് അഅക്കെണ്ടാക്കല്ണ്ടേ.
പലഹാരെച്ചാല് പിന്നെത് മുട്ടക്കെക്ക്ണ്ടാക്കും.
ആഹ്.
പിന്നെ ഇതുണ്ടാക്കും പിന്നെ
കുക്കറപ്പ ഉണ്ടാക്കലിന്റെ ഇപ്പോൊ
കുക്കറപ്പൊ എനക്ക്റിയൂല അതിനെക്കണ്ട പിന്നെ മുട്ടന്ന മുട്ട തനെ നമ്മൾ ബീ ബീറ്റ് ചെയ്തിട്ട്ുണ്ടാക്കുവല്ലോ
ആഹ് ആഹ് ബീറ്റയ്ത് ഇണ്ടാക്കണ കേക്ക് ആഹ് മക്കൾ ഇണ്ടാക്കൂല്ലേ ആഹ് ആഹ് ശരി ബീറ്റ് ചെയ്യുന്ന സാധനം ഉണ്ടാവൂല്ലേ
വീ വിടല്ല തറവാട്ട്ന്ന് വാങ്ങിക്കൊണ്ട വരും
ആഹ ആഹ അയ് ശരി
അങ്ങെ പിന്നെ പേക്ക് പലതും ഉണ്ടാക്കി വക്കും പോല് പിന്നെ വീടി നിന്ന് മറ്റേ ബിസ്ക്കറ്റ് കൊണ്ടുവന്നിട്ട് ക്രീം ബിസ്റ്റ് കൊണ്ടുവന്ന് അങ്ങനെ പൊടിച്ചിട്ട്
ആഹ ക്രീം ബിസ്ക്കറ്റ് ആഹ ശെരി അങ്ങനെ കേക്കല്ലേ
ഉം അങ്ങനെയൊക്കെ ഉണ്ടാക്കും ചായക്കടന്ന്റിയുമ്പോ പോലെ എന്തങ്കിലൊക്ക
ആഹ ഓര് ചായക്കടി എന്തെങ്കിലുംക്ക ഫോണിൽ നോക്കി പോ ഉണ്ടാക്കിക്കോളും
ആഹ് ഒല ഉണ്ടാക്കിയോളൂ മുട്ട വേണോ ഞാൻ ചിലപ്പോടു ഉം ഫുള് കൊടുത്തായൽ പിന്നെ ഉണ്ടാവൂല്ല പിന്നെ പീടിന്ന് വാങ്ങണം ഇന്നലെണ്ടെണ്ണം വാങ്ങിക്കൊണ്ടോന്ന് അതിനോട് പിന്നെ ഒരു കേക്ക് ഇണ്ടാക്കണോ പാല് വേണോ എന്നൊക്കെ പറഞ്ഞപ്പോ പിന്നെ അങ്ങനെ വങ്ങ കൊണ്ട പോന്ന് അങ്ങനെ ഉണ്ടാക്കി നന്നായി നന്നായി അല്ലെങ്കിലിൽ ഓക്ക് ഉണ്ടാക്കണോ
നന്നായി ആഹ അതന്നെ ഉണ്ടാക്കി നോക്കണ്ടല്ലോ അതന്നെ വലിയൊരി ഇതാണല്ലോ ഇപ്പ ഇനി പല റെസിപ്പി വീഡിയോസ ഫുള് നമുക്ക് യൂട്യൂബ് നോക്കിയൽന്നെറേ കിട്ടുമല്ലോ
ആഹ് ഫോണിൽ തന്നെ നോക്കിയാൽ മതില്ലോ അളവൊക്കെ ഉണ്ടല്ലോ അതിനോട് പിന്നെ
എല്ലാത്തിനും അളവും കാര്യവും ഒക്കെ ആയിലുണ്ട് നമ്മക്ക്ന്നെ ഇണ്ടാക്കാം സാധന ഉണ്ടെങ്കില് സാധന അതിന്റെ പാത്രം അതേപോലെ നമ്മിപ്പോ ചട്ടിപ്പത്തിരിക്കെ ഉണ്ടാക്കാന് നമ്മള് ചെമ്പട്ടി അങ്ങനൊക്കെ എടു ഇത്രയും നല്ല അതിന്റാതായ പാത്രത്തിൽ ഇതാക്കുമ്പോ
ആഹ അതാണ് ഒരുരിതാ പൊങ്ങിണ്ടകുക
അതെ ഞാനൊക്കെ അതിനാട്ട പാത്രം വാങ്ങിയതാ ചട്ടി പത്തിരി ഉണ്ടാക്ക ആയിട്ട്
ഉം ശരി ആഹ കൊറച്ച് മെനക്കടാവല്ലേ
അത് അതെന്താ സംഭവംന്ന്റിയോ ഒരാള് നമുക്ക് പരത്തിയൊക്കെ ആക്കി തരിയാണെങ്കിൽ ഇല്ലെ നമ്മക്ക് സുഖ അല്ലാതെ ഞമ്മൾ ഒറ്റക്ക് അത് പരത്തി പിടിച്ച് ക്കി വരുമ്പോഴത്തേക്ക് ഞമ്മള വീതവും അതെ അട്ടി അട്ടി വെക്കണോ
ആഹ
ഒരേ വലിപ്പത്തിലാവും വേണോ ആയിഞ്ഞ പത്തിരി
ആഹ് ജിണ്ടക്കേണ്ട എന്നിട്ട്
ഓഹ ഞാൻ നാളെ ഉമ്മ വന്നപ്പോ ഉമ്മ പരത്തി തന്ന് ഫുള്ള് മൈദാനോട് അത് അത് പരത്തുകാന്ന് പറഞ്ഞത് ഭയങ്കര പണിയ എനിക്ക്
ആഹ
അമ്മ ഫുള്ള് പരത്തിങ്ങാട്ട് പിന്നെ ഒന്ന് ഒറ്റ വേവിക്കല് വേവിച്ചന്ന്
ആഹ മൈതയാണ്
ആഹ മൈദ ആട്ടനോട് ഉണ്ടാക്കൂട്ടോ പക്ഷെ മൈദനോടോ ട്ടെസ്റ്റ് കസ്കസ് അണ്ടിപ്പ ഉപ്പരിപ്പ് മുന്തിരി പഞ്ചസാര ഏലക്കായ കോഴിമുട്ട വത്തെണ്ണം
കൊറച്ച് എനിക്കിടെ ഇണ്ടല്ലേ
മൈതാഞ്ഞൂറ് ഒക്കെ വേണോ
ഞാൻ എളുപ്പള്ളേ നോക്കുള്ളൂ ആഹ ബസ്ക്ള്ളന്നും ഞാൻ അത് ഓമുട്ടും കോഴിമുട്ട ഒടച്ചിട്ട് അതിലശം പഞ്ചസാര ഇട്ട് കലക്കി ഒരു നേന്ത്രപഴം അയാൾ മുറിച്ചിട്ടാണ് അടുപ്പത്തങ്ങട് പാറും അഹ് ലേശം നെയ്യ് പെരറ്റിട്ട് ആഹ് അങ്ങനെ ഒരു ചായക്ക് കടി ഉണ്ടാക്കല്ലേ വേഗം ഒന്നും ഇല്ലെങ്കില്
അല്ലെങ്കിൽ പിന്നെ നമ്മുക്ക് പിന്നെ ആവിയിൽ വേവിച്ച് ഇങ്ങനെ പുഡിംഗ് ആക്കാ
ആഹ് അങ്ങനെ ഇവ ഉം ഇവ ചിലപ്പോൾ ഉം പഞ്ചസാരൊക്കെ മറ്റേ കാരമൽ പുഡിങ്
ഓ ടൗണിൽ ഉണ്ടല്ലോപ്പോ ക്യാരമൽ പുഡിങ്ങ് എടുക്കുന്നവർക്ക് ഫ്രീ നൂറു റൂപ്യ
ഏഹ്
നൂറുപ്പന്റെ കാരമൽ പുഡിങ്ങ് പിന്നെ ഓല ഒരു ഓല തരുന്ന സ്പൂൺ കൊണ്ട് തോണ്ടി എടുത്താല് പൈസ കൊടുക്കണ്ട ഫ്രീ ഓല് തരുന്ന സ്‌പൂണ് കൊണ്ട് തോണ്ടി എടുത്ത എടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നൂറു റൂപ്യ എടുക്കുംഒരു കഷ്ണത്തിന് അങ്ങനെ
ഏഹ്
ഉം അത് തോങ്ങാ ഓല് പറയുംപോല തോണ്ടി എടുക്കാൻ കഴയില്ല നമ്മള വല്ല കത്തിന്റെ സൈടോണ് കുത്തി ഇങ്ങഎടുക്കുമ്പഴേ അത് മുറിഞ്ഞ് അതിൽ തന്നെ വീണൂ പോവാ പക്ഷെ നല്ല നെക്ക് ഉള്ളവർക്ക് കീട്ടണ് കൊണ്ട് കേട്ടോ
ആഹ് അത് ഉം അതുമല്ല കട്ടിയില്ലാത്ത സാധനല്ലേ
ആഹ് അതെ
അപ്പൊ ഓല കറക്റ്റിന് ആയാല്
ആഹ് അതെ അതക്കൊരു ഇതാണ് രസാണ് ഇന്നാളുണ്ട് ബീച്ചിൽ പോയപ്പോ പിന്നെ ഇതുണ്ട് മറ്റേ ഇതിനോടുണ്ട് നല്ല വൃത്തിയില് മത്സ്യകന്യകെ ഉണ്ടാക്കി വരച്ഛന് ഒരാള് മണലോണ്ട്
ഉം
മത്സ്യ കന്നിക ഇപ്പൊ കൊറ ആയോ ബീച്ചിലൊക്കെ പോയിട്ട് ആഹ്
കൊറേ ആയി പോയിട്ട് ഇപ്പൊ കെഎസ് ആർ ടി സി ഉണ്ടല്ലോ അതിനോട്
അയിൽ പോവാലനി
ഉം ഫ്രിയാണല്ലോ അല്ലാർക്കും അല്ലേ
ആ മുക്കത്തിന് കേറിയാൽ അയിന് അങ്ങോട്ടൊക്കെ ഉണ്ടോ എന്ന്അറിയില്ല പാളയത്ത് എത്തോ
ആഹ് ഇണ്ട് തോന്നുന്നു ഇതൊക്കെ ടൈമ് ഉണ്ടല്ലോ ടൈം ലിസ്റ്റിൽ ഉണ്ടാവോ
ആഹ്
ഉം അത് നോക്കിയാതി നേരത്തെ പോവാലോ ഇപ്പൊനല്ല വിപരീത
ആഹ് ആ ഏര്യ എന്നാ പോയില്ല ഇപ്പൊ കൊറച്ച് ആയി പോയിട്ട് പെരുന്നാക്കൊന്നും പോയില്ല
ഞാൻ പൊരുന്നാളിൻ്റെ അന്ന് ഒന്ന് പോയി അന്നപ്പഴാണ് ഈ മത്സ്യ കന്യകനെ ഉണ്ടാക്കിച്ചതും പിന്നെ ഇതും കുട്ടികൾക്ക് കളിക്കാനുള്ള പല വിധ സംവി സംവി സം ഉണ്ട് സംവിധാനം ഉണ്ട് പിന്നെ കുതിര ഉണ്ട് ഒട്ടക ഇണ്ട്
ആ
എല്ലാ സംഭവവും ഉണ്ട് എല്ലാത്തിലും കേറാൻപൈസ കൊടുക്കണം പൈസ അറക്കണം എല്ലാത്തമ്മ കേറണമെങ്കില് ഓഹ് ആഹ് ഒഴിവ് വേണം ഇപ്പൊക്കെ പിന്നി നടക്കൂ ഇപ്പൊ നല്ല വെയിലല്ലേ ഇതിന്റെടക്ക് മൊത്തം മഴേനല്ലോ അപ്പൊ നടക്കൂലനി ഇപ്പൊ വെയിലയത കൊണ്ട് ആഹ രണ്ട് ദിവസ ആയിട്ടേള്ളൂ
ഉം ഇനിപ്പോ മുഹറം പത്തു കയ്യട്ടെ ഇന്നലെ ഒക്കെ പറ്റിനിയോ ആഹ കഴിഞ്ഞിട്ടൊക്കെ നോക്കാം ഇന്റമ്മന്റെ ആണ്ടു ആവാനായി അടുത്ത ദിവസം
ആഹ ആയില്ലേ സഫറില അല്ലേ
ആഹ സഫർ പത്തു
ആഹ ശരി അത് പ്പാടായല്ലോ
ഉം എല്ലാം കഴിയാൻ പണിയില്ല നമ്മളെ പണിയാൻഡ് തീരുണുള്ള
ആഹ് കൊല്ലം കഴിയാ പണിയില്ല എത്ര കൊല്ല ആയിപ്പോ
നാലാമത്ത കൊല്ല മൂന്നല്ലാം കഴിഞ്ഞ് ഇപ്പൊ
ആഹ് നാൽ കൊല്ലം ആയിലെ എത്ര പെട്ടന്നാ കൊല്ലം പോവാൻ പണിയില്ലല്ലോ വീട്ടിലൊക്കെ പോവലില്ലേ വീട്ടിലൊക്കെ പോവല്ലേ ന്ന് ചോയിക്ക
ഓ പോവലണ്ട് പോവാനിപ്പോ അപ്പൊ ഇങ്ങനെ ഊര വേദന ആയിട്ട് അങ്ങോട്ടൊന്നന്ന് വരാൻ വയ്യ അപ്പൊ വല്ലാതെ വണ്ടി ഓട്ടൂല അല്ലങ്കിൽ ഇപ്പൊ ഇങ്ങോട്ടൊക്കെ വരലിണ്ടായിനി
ആഹ ശരി
ഉഴിഞ്ഞോണ്ടും തൈലൊക്കെ തേച്ചു ഇങ്ങനെ ഉഴിഞ്ഞോണ്ട് നടക്കല
ആഹ
അപ്പോ പിന്നെ എടക്ക് പോയി പോരും എന്റെ മോള വലിയോള പല്ല് ആടെ കാണിക്കല് അപ്പൊ അയിന് ഇങ്ങെനെ പോകും മാസത്തിത്തില്
ആഹ് ശരി അവിടെ കാണിക്കലില്ലെ
ചരുവഴ
മോള് പ്ലസ് ടു കഴിഞ്ഞോ
ഓള് ഇപ്പോ രണ്ടാം കൊല്ലാണ്
പ്ലസ് ടു ആണല്ലേ ആ ശരി ഇ പ്ലസ് വണ്ണർക്കൊന്നും അലോട്ട്മെന്റ് വന്നില്ല
ഇല്ല ല്ലേ ഏ കൊറെേആൾക്കൊക്കെ വന്നല്ലോ ചേർന്നൊക്കെ പറഞ്ഞിട്ട്
ഓ കൊറെആൾക്കൊക്കെ വന്നാണ് വരാത്തോലും ഉണ്ട് ഇവലെ പോലത്തർക്കൊന്നും വന്നിയില്ല
ആഹ
വരാത്ത കുട്ടികളുണ്ട് കൊറെേ വരാത്തോൽക്ക് നാളെ വരേക്കും ഇല്ലെങ്കിൽ ഒന്നും കൂടി ഉണ്ടല്ലോ ഇരുപത്തൊമ്പതാംതിയതി ഉണ്ട്
ഏഹ
അതിന് ഇല്ലെങ്കിൽ കിട്ടാക്കൂല സീറ്റ് ഒക്കെ ഉണ്ടല്ലോ ഇപ്രാവശ്യം
ഓ ഇപ്പൊ എല്ലാവർക്കും കിട്ടുംന്ന് പറഞ്ഞ കേട്ടല്ലോ
ആഹ ആഹ
അ ഓന് എന്തിനാ സയൻസാ
അല്ല കമ്പ്യൂട്ടർ കോമോഴ്സ്.
ആഹ്
ഉം മോള് വി എച്ച് എസ് സിയാ.
ഓള് ആ വി എച്ച് എസ് സി ആണ്. സയൻസ് ഇങ്ങനെ കതിയാട് ആണെന്ന് പറയാനുണ്ട് ഇങ്ങനെ പഠിക്കാൻ കൊറുണ്ടാവേ.
ആഹ ശരി.
ഉ അതന്നെ എന്തിണ് ചേർത്ത് ചേർത്തി എപ്പോഴും ചോയ്ക്കൊനൊ.
ഓലെ ഇഷ്ടല്ലതെ നമ്മൾ ചേർത്തിട്ട് കാര്യല്ലേ അവലക്ക് ഇഷ്ടപ്പെട്ട.
അ അപ്പന്റെറ പണി ഓക്ക് മണാശ്ശേരി കിട്ടീന് ഹ്യൂമാനിറ്റീസിന്.
ആ ന്നാ മണാശ്ശേരി ഹുമാനിറ്റിസ്ന് നിർത്തിയ പോരായിരുന്നോ.
മതി, പക്ഷെ എവിടെ ചേർന്നാരെണ് അത് വന്നത്.
ആഹ് അയ്ന് ടെമ്പററി ആയിട്ട് ചേരണം ആദ്യം.
ആഹ് അത് ഇവിടെ അടുത്തന്നെറഞ്ഞു ഇവിടെന്നെ ചേർത്തി ഓളെ വാപ്പ പോവാനും വരാനും ബുദ്ധിമുട്ട്. ആ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു പിന്നെ കിട്ടിയത് അപ്പൊ പിന്നെ അങ്ങട് ബസ്സൊന്നും ഇല്ലാറഞ്ഞപ്പോ. ഇവിടുന്നു ആരും ഇല്ല അങ്ങനെ പിന്നെ അത് ഓയ്‌വാക്കി.
ആ ആ ആഹ്
നായരെ സ്കൂളൊക്കെ വേഗം കിട്ടു ല്ലേ?
നിങ്ങൾ മാ ർക്ക് കൊറവുള്ളോർക്കു ഇതൊക്കെ തന്ട്
ആഹ് അയ്ശെരി അങ്ങനെണ്. അയ്ശേരി ഞാൻ പിന്നെ ആ ഭാഗത്തേക്ക്ൾ ഒന്നും തീരെ കൊടുതീല. ആ ഭാഗമൊക്ക ബുദ്ധിമുട്ടണല്ലേ പോവ ഞാൻ ഓനെ മൊത്തം ഈഭാഗം തന്നെ കൊടുത്തൊള്ളൂ.
അങ്ങട്ടൊന്നും അല്ല ബസ്സില്ല ബസ് ഉണ്ട് പറഞ്ഞിട്ട് കാര്യല്ല ഒരു ബസ്സൊക്കെ ഉ ള്ളു അത് അങ്ങട് പോയ പിന്നെ അമ്മള്. നേരം വേഗ്ണ് മക്കളെ കാത്ക്കണം ങ്ങനെ വരന്നതും കാത്ത്. ആങ്കുട്ട്യേളൊക്കെ ആണെങ്കിൽ ഏത് വണ്ടിമ്മേം പോരാ. പെൺകുട്ടിയേൾ ആകുമ്പോ അവടന്നെ. അവിടെ പോയി കൂട്ടിയെന്നെ കൊണ്ടുവരണ്ടേ പിന്ന അയിലും ഇതിലേം ബസ്സും ഇല്ലാത്താവുമ്പോ. കുളിമാട് വയി ആണെങ്കി പിന്നേം കൊയപ്പല്ല ത് കുളിമാട് വഴി അല്ല.
ആഹ് ശെരി കുറെ ഉള്ളോട്ടാണല്ലേ.
ആഹ് അതാ അയില് ബസ് ണ്ട് ഏതോഒരു ബസ്സുണ്ട് രാവിലിം വൈന്നാരം ക്കെ.
ആഹ് അയ് ശരി. ഉം വേറെന്താ പിന്നെ വേറെപ്പോ പ്രതേകിച്ചൊന്നു ല്ലല്ലോ. ന്നാ ശെരിട്ടോ ന്ന ഞാൻ പിന്നെ വിളിക്കേ ഓക്കെ.
ശരി ആഹ്.